ഹലോ ആ അസ്സലാ മലൈകും.
സ്സലാം എന്താ ക്കെ
നല്ല വർത്താനം. എന്താ അവിടെത്തക്കെ?
സുഖാണ്. അങ്ങനെ പോവ്ണ്ട്. വൈകുന്നേരം രോ ചിത്തലാണ്.
ആ ചായുടിയൊക്കെ കഴിഞ്ഞോ?
ചായുടി ഇല്ല. ചായുട് റ്റില്ല. ചായുട് ക്കാൻ പോണേള്ളൂ. അയിന്റെടേല് കോഴിനൊക്കെ കൂട്ടിലാക്കണം. തിന്ന തിന്നാൻ കൊടുത്ത്. ഓഹ് ആ പണിയിലൊക്കെ ഏനി. ഓഹ് കോഴിക്കള് കൂട്ട് കേറും. ഇപ്പൊ ന്നലെ പുതിതേതൊന്നിനെ വാ ങ്ങീന്. പ്പഅത് കൂട്ട് കേറ്ലാന്ന് പറഞ്ഞ് മോള് വിൾ ചോരിയട്ട അയ്നെ കാല് കെട്ടിട്ടാണ് നമ്മള് നമ്മള് തേങ്ങനെ വരെ കാലി കെട്ടി അല്ലെങ്കില് ഓൽ എയ്ലെൽ ഓടി പോയാ പിടിക്കാൻ കിട്ടൂലെനി
ആ ആഹ്
മട്ടന്റെ മോള് കാല് കെട്ടീനി ഒരു ഇതിന്റെ മോളിലേയ് അപ്പോള് പറയാ കഴിച്ചിടുമ്മഅതിന്റെ കാല് എന്തോ ആക്ണ്ട്ന്ന് പറഞ്ഞി കാല് കഴിച്ചിട്ട അത് മണ്ടി
ആ അവിടെ കോ കോ കോയിക്കളക്കെ വളർത്താൻ കയിയെക്കൂല്ലേ
പ്രയാസാണ് ഇബടെ ഇങ്ങനെ നായിണ്ട് ഇപ്പൊ തുറന്നിട്ടേള്ളു ഇപ്പൊ തുറന്ന് ഇപ്പൊ തന്നെ ഓടി
ഉം
ഉം കൊറേ സമയം തുറന്നിടാൻ കഴയില്ല മിഞ്ഞാന് രണ്ട്രണം കൊണ്ടോയി അതാ ഇപ്പൊ ഞാൻ ഒന്ന നിന്ന ഇപ്പോ വാങ്ങിഎയ്
ഉം എന്താ കൊ ഉം കോഴിക്കളെ ഇങ്ങൾ വാങ്ങലാ അതോ
നായി ഉണ്ടോയതാണ് അയിനെ ഞാൻ വാങ്ങലാദ്യയിട്ടാ ഞാൻവാങ്ങു ഞാൻമുർ
ഏ ഏ അവിടെ അവിടെ എങ്ങനെ ഫ്രീ ആയിട്ട് കി എന്തോ കൊയ്ക്കളെ ഫ്രീ ആയി ഏ ആഹ
ഫ്രീ ആയിട്ട് കിട്ടാച്ച നമ്മള് കുടുംബശ്രീന്ന്
ആ കുംബശ്രീന്ന് ആ ആ പഞ്ചായത്ത് എയ്തികൊടുക്ക
ഓ അങ്ങനെ ഞാൻ വാങ്ങലണ്ട് ഇതിപ്പോ പിന്നെ ഞാന് ബാക്കിയുള്ളതക്കെ മുർപ്പിച്ചതാ മു മുറപ്പിച്ചാലമ്മക്ക് പിന്നെ നല്ല നാടൻ കോഴക്കൾ ഉണ്ടാാവൂല്ലോ മുർപ്പിച്ചാല് മറ്റേ പഞ്ചായത്ത്ന്ന് കിട്ടന്നത് മുർപ്പിക്കാൻ കഴിയല്ല ലല്ലോ
ആഹ
രാത്രി ആയാപിന്നെ ഭയങ്കര കൊതുകും മൂന്തിയാവുമ്പൾക്ക് കൊതുക
ആഹ് ആഹ് ഇവിടേംണ്ട് അത് മഴ ഒന്നാമത് മഴ പെയ്തിട്ടെ ഉ മഴന്നങ്ങനെ പെയ്തോണ്ട്ക്കാണെങ്കിൽ കുഴപ്പണ്ടാവില്ല ആ ഇടക്കും വെയില് എറച്ചങാണ്ടാണ് അധികം കൊതുക് വരുന് ഓ ഉ ഇല്ല സ്പെഷ്യലൊക്കെ
ഇന്നിപ്പോ സ്പെഷ്യാലി ഒന്നുംല്ല മീഗറും ചോറ് മീഗറും ചോറന്ന തല്ലേള്ളൂ ഉ ചക്ക ഇന്ന് ഇന്നലത്തോട കൂടി ഇന്നലെ വൈകുന്നേരത്തോട കൂടി കഴിഞ്ഞി ന്റെ വീട്ടിലിണ്ട് ചക്ക കൊണ്ടരാൻ പക്ഷെ അവടെ പോവാൻ ബുദ്ധിമുട്ടായിട്ട് മൂപ്പര് കാണേൽ വൈബും ണ്ടാവൂല ആഹ് കൊറച്ച് പോവാ അപ്പൊ പിന്നെ ഉം മുപ്പർക്ക് ഒഴിവുണ്ടാവുല ഞാ കൂടി യായിട്ട്
കൊഴിവ് ല്ലേസ
ആഹ് അതാണ് ഒച്ച കേക്ക്ണ മക്കള ഒച്ച കേക്ക്ണ അതാണ് പ്പം മോന്തിയാകുമ്പ പിന്നെ ഓല് കളിയൊക്കെ കഴിഞ്ഞി തോല്ലോ അത ഉമ്മാ ഉമ്മാ ചി ങ്ങനെ ആഹ് എളച്ചന്നെ കുട്ടിളണ്ട് രണ്ടെണ്ണം കളിക്കാൻ ഓലെ കൂടെ കളിക്ക
ഏഹ് ഇല്ല
വറെന്തൊക്കെ ഇന്ന് മഴ എനി ഇന്ന് വെയിലല്ല നി മഴന്നെ എഴന്ന്
ഏഹ് ഇവിടെങ്ങെനെ ചെറുതായിട്ടും മൂടലും ഉച്ചക്കുമഴയൊക്കെ പെയ്തിനി
ആഹ് ഉച്ചക്ക് ലെ
ആഹ് ഉം
ഉച്ചക്ക് ഇവടിയും പെയ്ത് പിന്നെ ആണ്ട് ചോർന്ന് പിന്നെ ഒക്കെ മൂടിക്കാണ് പിന്നെ പെയ് തില്ല ഇനിയിപ്പ രാത്രി പെയ്യും ന്ന് തോന്നുണ് ണ്ട്
മൂടലുണ്ട് ഓഹ്
വൈന്നാരത്തെ ചായപ്പണി കഴിഞ്ഞൊ ഇല്ല ഇല്ല
വൈന്നാരാ ആഹ് വൈകുന്നേരംന്ന് പായസം ഉണ്ടാക്കിക്കെനി ഇടെ പെരുന്നാക്കത്തെ സേമി കുറച്ച് ബാക്കിണ്ടായിനി അപ്പൊ പിന്നെ മോൾക്ക് എ ന്തായാലും പായസംണ്ടാക്കണം ഓൾക്ക് ഭയങ്കരഷ്ട ട്ടാ പായസം അപ്പൊ ഇഞ്ഞ് പായസ് ആഹ് അപ്പൊ ഇഞയ്ക്ക് ക്ക് അയ്ക്ക് പാലടക്കെ വാങ്ങിയാട്ട് അത് പായസ് ഉണ്ടാക്കിക്കിനി ചായ അങ്ങനെ ഇട്ച്ചില.
ആ അത് ശെരി സേമിയ പായസം അല്ലേ
ആ സേമിയ പായസം ഓക്കെ ഓക്കേ അല്ല വർക്കാത്തന്ന ഞങ്ങള് അങ്ങനത്തെ വാങ്ങില വർക്കാത്ത് ആ വർ ത്ത വാങ്ങേക്കേനി
ആ ആ
ഉം ഇവള എബള ഭയങ്കര ഇഷ്ടാവ് കുട്ട് കുട്ടിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് എരേ പായസം
ആ ആ ആ
ഉം സേമി കണ്ടാ പരും പായസത്തി ത്തിലിണ്ടക്ക് പായസ എണ്ടാക്ക് എർനട്ട് ഏ
പിന്നെ മറ്റേ അടപ്രഥമനോ അത അതൊന്നും പിന്ന അത്ര പണിയില്ല അതേ മാതിരി അത് അതി കിട്ടാ മതിയല്ലോ അല്ലെ പഞ്ചസാരക്കെ അയിൽ ഭയങ്കരിതാണ്
ആ അടുത് ഏ ആ കൊടുക്കൊ ആ ഏത് പായസാലും മതി ടിച്ചും ഞാ പിന്ന സെമിയ ബാക്കിണ്ടായപ്പോ പിന്നെ പെരുന്നാക്ക് സേമിയേനി
ആ ആ ഞാന് പെരുന്നാൾക്ക് അടപ്രഥമനാ ഇണ്ടാക്കി ഇവടെ മോൻ ഇഷ്ടം അടപ്ര
ആ അടപ്രധാന രസ് സാണ് ല്ലേ
രസാണ് പക്ഷെ ഭയങ്കര മസ്‌താവു ചാല് ങ്കര മധുരാണല്ലി ഉം അടപ്രഥമന്റെ പേക്കില് പഞ്ചസാരോട് കൂടിള്ള മിക്സ് ആവില്ല്യ
ആഹ് അപ്പൊ പിന്നെ പഞ്ചസാര ഇടേണ്ട ആവശ്യല്ലല്ലോ
തീര ഉപയോഗിക്കേ വേണ്ട
ആഹ് ആ അപ്പൊ ഈ പഞ്ചസാര കൂട്ടാത്ത ഓല്ക്ക് കൊറ
അപ്പൊ ഓല്ക്ക് കുടിക്കാൻ കഴിയൂല്ലേ പ്രഥമന്റെ സ്വ സ്വന്തം അതിന്റെ നുക്ക് മാത്രം വാങ്ങുകാണെങ്കിൽ കുടിക്ക്യ അല്ലാതെ ഇത് കുടിക്കയില്ല ഇത് ഒന്നായിട്ട് പൊട്ടിച്ചു പാലില് ഒന്നായി പൊട്ടിച്ചിതല്ലല്ലേ
ആ
ഉം ഇത് കുടിക്കാനായില്ല ഇത് നമ്മള കുട്ടികളോക്ക കുടിച്ചിതല്ല മോൻ നല്ലോം കുടിക്കിയോ ഓന് ഭയങ്കരഷ്ട ഞാൻ ഈ കല്യാണപ്പുര യിലൊക്കെ പോയാല് അടുത്തുള്ള വീട്ടില് കല്യാണപ്പുരയിലൊക്കെ പോയാല് ഞാൻ മെല്ലെ ഇങ്ങനെ കൈ പടിക്കും
ആ ആ ആ കല്യാണം ആ ഉം
ണ്ടാവാ
അടുത്തതാ ആ പോലെ ആ കല്യാണത്തിന് ആ പോവേണ്ടോ ആ അല്ലേ കല്യാണത്തിനും ഇണ്ടാവും വെറും ചോറിന്റെ ഒക്കെ ഉണ്ടാവും ചെലേ
ആ ഇവിടട്ത്ത്ണ്ട് കുറേ അങ്ങനത്തെ ആൾക്കാര് അപ്പം പിന്നെ ഓലെ പരിപാടിക്കൊക്ക പോകുമ്പേ
ആ ഉം നിങ്ങള് വെക്കുമ്പോ ഓരോ തിരകെനി പിന്ന വൈകുന്നേരത്തിന് ഒരുങ്ങാ പോയി വൈകുന്നേരത്തിന് ചപ്പാത്തിയും കൊയിക്കറിക്ക ഉണ്ടാക്കണ പണി എവിടെ ആ ഉച്ചക്ക് ആ ആ പിന്നെ ഉച്ചക്ക്ന്ന്ങ്ങനെ ചോറ്ങ്ങനെ വെച്ചിട്ടില്ല ഇനി ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ ന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പൊ അവിടെ കല്യാണം ഇണ്ടായിനി അപ്പോ ഞങ്ങക്ക് ഫുഡ് കിട്ടേലുണ്ട് അപ്പ ആ അപ്പൊങ്ങനെ ആ അവിടെ ഞങ്ങള് അടുത്ത് തന്നെ ആയോ
ആ ശരി അപ്പൊ ആ കല്യാണ പാർട്ടിക്കാാര് തിരിച്ചു കൊണ്ടുപോവൂല
കൊണ്ടോ പോവും എടുത്തില്ല പേരെ ച്ചാൽ ചെലപ്പ തരും
ആ ആ ആ കല്യാണത്തിന് ക്ഷണം ല്ലെങ്കിലും
ക്ഷണല്ലെങ്കിൽ ചോറ് കിട്ട് ട്ടും ചേലെ ദിവസൊക്കെ ആ ചെല ദിവസം കിട്ടും ചെല ദിവസം ചോറണ്ടാവൂല കൊണ്ടാവലക്കാരോ എന്നൊന്നും കിട്ടൂല അപ്പൊ ഇന്ന് ണ്ടായപ്പോ ഞങ്ങ അങ്ങനെ ആഹ ഇന്നുണ്ടായപ്പോ അങ്ങനെ ഞങ്ങള് ഉച്ചക്കെങ്ങനെ ചോറ് വെച്ചിനി പിന്നെ അന്തിക്കേക്കാണ് ചപ്പാത്തി അങ്ങനെന്തെങ്കി ഉണ്ടാവുമ്പോ ചപ്പാത്തിയ ണ്ടാക്കലേ രാത്രി
ആഹ ആഹ ഗോതം പൊടിയ
ആ ഗോധമ ആട്ടപ്പൊടി മ്മള് റേഷൻ കടേന്നൊക്കെ കിട്ടണ ആട്ടപ്പൊടി ആ ആഅത്ണ്ടാവമ്പോ പൊറത്തുന്നു വാങ്ങലില്ല ആ ഇപ്പ ഇപ്പളുംണ്ട് രാത്രിണ്ട് കല്യാണം വ്ടെ പകലുണ്ടാവും രാത്രിണ്ടാവും
ഏ വല്യ ഓഡിറ്റോറിയ ല്ലേ
ആ വല്യ ഓഡിറ്റോറിയാണ്. ഈ നാറാഴ്ചയും ശനിയാഴ്ചയക്കെ അധികം കല്യാണം സ്കൂളൊക്കെ അവധിയ ആയൊണ്ടെ
ആ ആ ആ ശനിനായറൂല്ലേ ഇപ്പ പിന്നെ കൊറച്ച് അപ്പൊ പൊറഞ്ഞി ല്ലെ മഴക്കായതുകൊണ്ട് സ്കൂൾ തുറന്നേനോട്
ആ ന്നാലും ശനിന ആ കയിഞ്ഞ പ്രാവിശ്യം കൊറേ കല്യാണം
കഴിഞ്ഞ മാസവും അതിന്റെ മുന്നത്തെ മാസവും ഫുള്ള് സീസണ
ആ നല്ല ണ്ടായിന കല്യാണം ഈമാസത്തില്
കഴിഞ്ഞ മാസൊം അയ്ന് മുന്നത്താസൊം എല്ലാ ആഴ്ച്ച
ആ എവിടെ എവിടെൊക്കെ ഓട ചറ്റോരത്തിലൊക്കെ കല്യാണം ഉണ്ടാവല്
ഇപ്പൊ ധോാന ഓഡിറ്റോറിയസ് നട കല്യാണം കാരണം വീട്ടിലൊന്ന ആരുംക്കും അങ്ങനെ പന്ത പിന്നെ അത്ര സ്ഥലുണ്ട് ഇാവലല്ലോ
ആ
വീട്ടില് പന്തലിടണെകാട്ടിലും പൈസ കൊറച്ച് കൊറവാണ് അവിടെ ഹോളിൽ പോ ഹോള്ഴ എഴവപ്പ ആ അവിടെ എഴവപ്പക്ക കൊടുത്താല് സാരി നിറക്കും ആ കേടാവും ല്ല
ആ
ഇവിടെപ്പ ഞങ്ങ റിലേറ്റീവിന്റെ കല്യാണ ഉണ്ട് ച അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഹോള് ബുക്ക് ചെയ്ത് വെച്ചതാണ് ഇപ്പോളെ
ആഹ വേഗം ഫുള്ള ആവും ഉ
അടുത്ത കൊലത്തേക്കുള്ള മൊത്തം ബുക്കിങ് ആയിത് ങ്ങള് കുറേ അഞ്ചാറ് മാസം മുന്നേ യച്ച ചവാ
ഏ അവിടെ അവിടെ അടുത്തൊക്കെ ഉണ്ടോ ഓടി റ്ററയോ
ഓ ഉണ്ട്ണ്ട്ണ്ട് അത് രണ്ട് കിലോമീറ്റർ അത്രേ ഉള്ളൂ വരള്ളോ
ഏ
മ് അതിപ്പോ മറ്റേ തന്നെ ക്കുമ്പോ ഇതാണ് ലാഭം
ആഹ അതരാ അബോ
ഒരേല് പന്തല്ലണ് ആലോചിച്ചപ്പോ ഇതാ ലാഭം കൊറേ പന്ത്
കല്യാണത്തിനായിട്ട് പോയാൽ മതി ആ ആ പിന്നെ എന്താ നമ്മള് എന്താ അവിടെ ഓലെ അവിടുത്തെ കല് പെണ്ണിന്റെ കല്യാണോ അതാണിന്റെ കല്യാണോ
ആളിന്റെ
ഏയ് അവിടെ ഞാൻ ഓടിച്ചുരത്തി തന്നേക്കാറല്ലെ
ഓൾക്ക് വീടന്നാണേ ഓൾക്ക് നല്ല സൗകര്യണ്ട് വീട്ടില് ആ ഒക്ക് സൗ സൗകര്യം കുറവായിട്ട് നമ്മൾ അങ്ങനെ ആക്കിയതാ ആഹ ഒക്ക് പിന്നെ മുന്നിൽ തന്നെ സ്ഥലുണ്ട് അ പിന്നെ രണ അ
ആഹ ആഹ ഇപ്പൊ എങ്ങനെ പുതുക്കത്തി ആഹ അപ്പൊ എങ്ങനെ ആഹ് വീട് നസാവല
അതൊണ്ട് പിന്നെ നമ്മള് ഇങ്ങനെക്കിയാ ഇന്ന നാശില്ലാഷിട്ട
ആഹ ആ അതന്താ എന്നന്താ
ജനുവരിയില് ഉം ഉ
ഉ രാത്രികൊക്കെന്നെന്താന്ത
രാത്രിത്തേക്ക് നിപ്പ ഒന്നുമല്ല ചോറും അ തന്നെയള്ളൂ ഉ ചിലപ്പോന്ന് പറത്തു പോകൂ
ആഹ
എന്തെങ്കിലും ഓ എന്തെങ്കിലും കഴ ആ മൂപ്പർ എന്നാ പോവന്ന് പറഞ്ഞ പൂജ വൈ
ഏ ഏ എന്നട്ട് അവിടുന്ന് ഫുഡ്ക്കെ കഴിച്ച ച
ആ അതെപ്പൊ മഴ ആയിട്ട് അങ്ങനത് പോലല്ല അല്ലെങ്ക മഴ അല്ലെങ്കിൽ അവള രാത്രി പുറത്തു ഇവിടെ നമ്മള ഇവിടെ കൊറച്ച് കൊറച്ച് ഓ ഓട്ടോറിക്ഷുണ്ട് ബൈക്കും ഉണ്ട് ഒക്കണ്ട്
ആ
ഇവിടെ ഞങ്ങൾ കൊറച്ച പോയി അ അവിടെ നല്ലൊരു ഇതുണ്ട് പപ്പായടെ ജ്യൂസ് കിട്ടണ അവിടെ പോ പപ്പ ജ്യൂസ് കഴക്കോ അല്ലെങ്കിൽ നല്ല മറാത്തി തങ്ങയ്ക്കോ
ആഹ
കക്കോ അല്ലെങ്കിൽ പുളിച്ചതോ അങ്ങനൊക്കെ ഓരോ കഴിക്ക ഒരു മൂട് തോന്നുമ്പോ
ആ രസാണ്
അവിടെ ജിമ്മി പോയിട്ട് പോസ്റ്റ് ചെയ്യിക്കുവ
ആ ഞങ്ങള് പിന്നെ അങ്ങനെ പോവേ ഇല്ല പുറത്തു ഒന്നും അങ്ങനെ പോവേ ഇല്ല ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിട്ട് നിക്കലാ അങ്ങനെ പോണ ടൈം ഇവടെ ഉമ്മാക്കും അങ്ങനെ പറ്റൂല്ലാ പോണ ആ ഉം ആ നാളെയിനി എന്താ സൈൻ സമയം ആയിലാന്ന് ആയിക്കോട്ടെ എന്നാൽ
ഓ എന്നാ ശരി
ശരി പിന്നെ വിളിക്കാം ആയിക്കോട്ടെ